ആ, ആ സ് സുഖാണോ?
സുഖാണ് പോണ്
എന്താ വർത്തം നല്ല വർത്താനം പിന്നെ മഴൊക്കെ ഇണ്ടാ അവിടെ....
ഇല്ല മഴ ഇന്ന് രാവിലെ കൊറച്ച നേരം ഇണ്ടായിന് പിന്നെ ഇണ്ടായിട്ടില്ല...
ആ ഇവിടെ മഴ ഇന്നലെ സെപ്പ് പെയ്തിരുന്നു ഇന്ന്പെയ്തിട്ടില്ല ഇന്ന് രാവിലെ മുതൽ വെയിലാണ്
ഉ് ഇന്ന ഇപ്പാ നല്ല വെയിലാട്ടാ ഇന്നലെക്കെ ഇവിടെ ഫുൾമയേ.....
ആഹ് തീയെ ഓണങ്ങനൊക്കെ കുറച്ച് പണിയാണ് കുട്ട്യാളെ യൂണിഫോം വരെ ഓണങ്ങുല്ല ഓ എത്ര പണിയ അതാണ് ല്ല ടാസ അതാണ് വാഷിംഗ മെഷീന് ഒണക്കല്ലാതോൽ കറയാ കുടിങ്ങി പെട്ട് ഉം.... മെഷീൻല്ലേ അതായ്ഞ് ഫാൻന്റെ ചോട്ടിലിട്ടാട്ട ഓണ
ആ മെഷീൻ ഇല്ലെങ്കില് കുടുങ്ങിട്ടാ മെഷീൻെങ്കി കയൂല മോളെ. കാരണം ഇനിക്കിവടെ മീഷീ ഷീൻുണ്ട് എന്നിട്ട് ഞാൻ മേല മേലത്തെ ഹോളില് മൊത്തം ഐലെട്ടിക്ക.... അവിടെ കൊണ്ട ഞാൻ തോരട്ട എനിക്ക് രാവിലക്കൊക്കെ ഉണങ്ങും പിന്നെ മെഷീനിൽ - ട്ടങ്ങങ്ങെ തന്നെ പകുതി ഉണങ്ങീല്ലേ.
അതെ അതെ അപ്പ ആവുമ്പോ സുഖാണ് ഇത് ഞാൻ ചിക്കാനും സ്ഥലല്ല ഇത് ലാസ്റ്റ് ഫുള്ള്ത് ത്തിരി ഫാൻ ഫാൻ കറങ്ങ ഫുള്ള് ഡൈനി ഹാളില് മൊത്തത്തില് ഡ്രസ്സ് ഇട
ഈ ഫാന് കറങ്ങിയാലും ഉണങ്ങൂല.
ഉണങ്ങാൻ കൊറച്ച് പണിയാം ഒരു പൂലുണ്ടാവും അ ജസ്റ്റ് നമുക്ക് ആവശ്യത്തി ത്തിനായിട്ട് എടുക്കാൻ പറ്റും ഉപയോഗത്തിന് ആഹ് അങ്ങനെ മൊത്ത ത്തി ഉണങ്ങിയാട്ട മടിക്ക്കാനുള്ള തത് കഴ്യൂല.
അതറ്റൂല മ മിഷീലിട്ടാല് മി ആഹ് മെഷീനിൽ ഇട്ടാ ഫാന്റ് ജീൻസ് ഫാാന്റ് ഇങ്ങനത്തെൊക്കെ പെട്ടാന്നങ്ങ്ട്ട് ഓണങ്ങി അങ്ങ്ട്ട് ഇതാവുട്ടോ ബ്ലാ ബ്ലാങ്കറ്റ് അതൊക്കെ ഒണങ്ങി കഴിഞ്ഞ നമ്മക്ക് എന്താ സുഖ ആ സുഖ എന്താ കുട്ട്യാള യൂണി ആഹ് യൂണിഫോം ആയാലും വേഗം ണങ്ങും. എന്നിട്ട് ഞാനെ എന്ത് ചെയ്യും മേലത്തെ ഹോളിൽ ഫുള്ള് അയൽ ബെഡ്റൂമിൽ മേലെ ഞങ്ങള് യൂസിങ്ല്ല റൂമുകളൊന്നും ഹാളും. ആഹ് അപ്പൊ ഫുള്ളവിടെ ഞങ്ങള്. അസു രണ്ട് മൂന്ന് മക്കളും ഞാനും ചെറിയ മക്കളാ ചെറിയ മക്കളാ അപ്പൊ പിന്നെ അവര് വേറിട്ട് കെടക്കാനായിട്ടില്ല. ആ അപ്പൊ ഞങ്ങളെല്ലാരുംൂ ഒന്നിുപ്പ ഞൻ വെയിലുണ്ടായാലും പുറത്ത കിടുന്നില്ല കാരണം വയിലുയാലും മേ ലത്തെ വാ.... ഇപ്പ ചൂടാവുമ്പം എനിക്ക് ഉുള്ളിലെ സാധനം ഒണങ്ങും.
ആഹ് ആഹ് ആഹ് അപ്പവുമ്പോ ഒരു പ്രശ്നുല്ല ഭ സുഖമായി നമ്മള് ഇപ്പ മ..... പ്താലും നമ്മളിപ്പോ എങ്ങോട്ട എങ്കിലും പോയാലും അവിടെ നമുക്ക് ചിക്കി ഇട്ടാ പിന്നെ പ്രശ്നല്ലല്ലോ..
ഉം സമാധാനം ഉണ്ടാവൂല പുറത്ത് ചിക്കീട്ട് പോയല്
അനെ പുറത്ത് ചിക്കിട്ട് പോയല് മഴ പെയ്യോ ഇല്ലേ അവിടെ എത്ത ഞമ്മള ഇവിടെ എത്തുവ പോത്തിന് തൈമാവുമ്പോത്തിന എത്തുവോ ഉ...
പോയാൽ അവിടെ ചെന്നെന്ന്മ്പോൾ നമ്മൾ പോരോളും മഴ പെയ്തെങ്കിൽ നമുക്ക് ടെൻഷനാവും പടച്ചോനെ അപ്പം ഞാൻ ഫുള്ള് അകത്ത്ക്ക് ഇട്ട്ത്ത്ട്ട്. ഇപ്പൊ ഇന്റെ ഡ്രസ്സ്‌ പിന്നെ മ്മക്ക് പോണടുത്ത് പോവാ ക്കാൻ പറ്റൂലല്ലോ.
അതന്നെ പോണുമ്പോ നഞമ്മുക്ക് പോവാന്നെ വേണല്ലോ പോണ ടൈം ഇതാവുമ്പോളേ....
ഉമ്
ഉം പിന്നെപ്പോ ഒന്നാമത് ഉം അതെ അതെ പ്പ മൊത്തത്തിൽ പ്രക പകർച്ചവാദി വന്നല്ലേ മഴത്ത് യങ്കര പനിയും ഇന്റെ പനി മാറി ഹോസ്പിറ്റൽ ഗാസൊക്കെ കഴിഞ്ഞ് നിക്കാണ് ഞാന് ബ്ലഡിലൊക്കെ ഇൻഫെക്ഷൻ വന്ന് അങ്ങനെ കൊറെ പ്രശ്നങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിനി
ആഹ് ആഹ്
അ എവിടുന്നെങ്കിലും കിട്ടിയാൽ മതി ഒരാൾ കിട്ടിയാൽ മതി നിന്റെ ചെറു.... എനിക്ക് കിട്ടിയത്നി ഇപ്പം.... കുട്ട്യാൾക്ക് കിട്ടിയാ നമ്മക്ക് വേൻ പകരും എല്ലാർക്കും എത്തും.
വേഗം പകരും.
ആഹ് ഒന്നാമത് മാഴയായകൊണ്ടാണ് ആ അല്ലെങ്കിൽ പ്രശ്നല്ലേനി, പോയി കിട്ടൂലാ അയെന്നെ പോയി കിട്ടൂല, വയങ്കര മേലുവേദനിം, ബാലൻസ് തെറ്റലും മൊത്തത്തില് കണക്കെന്നേന് ഇൻക്കൊക്കെ നിക്കാൻ കയൂലേനി, നിന്നാ അപ്പതന്നെ വീയും. അപ്പൊ നമ്മള് നേരെ നിക്കാൻ പോലും പറ്റൂല അപ്പോത്തിനും ബെഡുമ്മലേക്ക് വീയും
ആഹ് ആഹ്
അപ്പൊന്റെ മോളോയ്ക്കു ഇങ്ങളെന്താ എന്തോ കുടി ച്ചാൾക്കാരെപോലെ, അങ്ങട്ട്ങ്ങട്ടും കറങ്ങി വിക്ണണ്ട്ട്ടേ ന്റമ്മു പറി, നിങ്ങളെന്താ പറ്റിയെങ്ങക്ക്, ഇങ്ങക്കെന്തെങ്കിലും പറ്റീണോ? എന്തെങ്കിലുണ്ടോ? ഇന്റെ വൽത് കേജീ പഠിക്ക്ണ കുട്ടി ചോദിക്ക്യാ ൻക്കെന്തെങ്കിലും പറ്റീനോ? കേജീലാ. വെൽത് കേജീലാ, ചെറുതംഗനവാടില് രണ്ട് മക്കളാ. ആഹ് നല്ല പ്രായ നല്ല പ്രായക്കാരുആണ്. എന്നാലും വയങ്കര സ്നേഹാട്ടോ ഓല്ക്ക്. ഇന്നാലും നമ്മള് കൊയങ്ങിയാൽ വേം വെള്ളം വേം ഇട്തൊണ്ടരും, വെള്ളം ഇട്ത്തൊണ്ടര് പർഞ്ഞാ വേം കയിഞ്ഞില്ലെങ്ങള് ക തലേലിട്ട് കേറും.
അത്കയ്ഞ്ഞ് ഇന്റെ മക്കളു അങ്ങൻത്തന്നേണ്. എന്ത് വന്നാലും പെട്ടെന്ന് ചെയ്യും എ ന്നങ്ങനെങ്കിലും എത്തിപ്പിടിച്ച് ചെയ്യും, അയ് ചെറിയമക്കള് ചെയ്യും. ചെറിയ മക്കക്ക് ഭയങ്കര തെയ്കരം
ആഹ് അതെന്നെ കൊറച്ചൂടി വൽപ്പം വെച്ചാ ഞമ്മള്, ആ ഇങ്ങള്ട്ത്തോളി വാണെങ്കില്ന്ന് പറയൊള്ളൂ.
ആഹ് ഞാൻ എനിക്കെയ്താന്ണ്ട് എനിക്ക് വായിക്കാന്ണ്ട് ആ അവര് അവര് എല്ലാരും റൂമ്ക്കങ്ങ്ണ്ട് പോയാലേ
പിന്നോലെ കിട്ടൂല മ്. അ ഇന്റെതുഅങ്ങനെ റൂം വേറിട്ട് കെടത്താനൊന്നായിട്ടില്ല. അപ്പൊ ഫോണ് മ്മലാ ഇപ്പൊ ഫോണ് ഇൻക്ക് ഫോണ് കളിക്കണ്ട ടൈമാണിപ്പത്. ഇപ്പൊ ഫോണ്മ്മലല്ല
ഉം ഉം
ഇങ്ങള്ന്ന്ട്ട് കളിക്ക്ണില്ലല്ലോ, ഇന്റെ കൂടെ കൾച്ചെര്നില്ലല്ലോ, ആഹ് ഞാൻ പറിം ആഹ്
നേരെ തിര്ച്ച് ഒരൂസം തിര്ച്ചു വരും.
കറക്റ്റ് ചോദ്യമ്മക്ക് കിട്ടും. ആ ഞാൻ കൾ ഞാന് കളിച്ചാല് ഇങ്ങക്ക് ഫുഡൊക്കാരാ ഇണ്ടാക്കി തര്ആ ചോയ്ക്കാന് ഞാൻ കളിച്ച് കുത്തിരുന്നാല്, ഫുഡ് ഇപ്പതിന്നണ്ടങ്ങള് ആഹാരണ്ടാക്യര അതമുക്ക് പിന്നണ്ടാക്കാ, നമ്ക്ക്പ്പൊ ഫുഡ് കഴിക്കണ്ട നമക്ക് കളി കളി നടക്ക
ആഹ് ആഹ്
ഓൽക്ക് കളിക്ക്ണ പ്രായാണത് ഓലേം പറഞ്ഞ്ട്ട് കാര്യ രണ്ടുട്ട്യള്, ഒന്ന് അംഗനവാടി പോണത് ഈ കൊല്ലം പോണ് തൊട്ങ്ങീട്ടൊള്ളൂ, ഒന്ന് യു കെ ജീല് ഈ പ്രാവശ്യം പോണുള്ളു. ഒന്നര വയസ് ഡിഫ്റന്റേയുള്ളൂ കണ്ടാ
ഇന്റതും, ഇന്റത് ഒന്നര ദി വയസ്സ് ഡിഫ്റന്റൊള്ളു ഇന്റത് മൂത്തീന് ആഹ് അങ്ങൻതന്നെ, ഏയ് വയസ്സ്, അയിന്റെ എളീന് ആറ് വയ അയിന്റെ എളീ ട്വൂൻസാണ്, രണ്ട് ആറ് വയസ് ഏയര മറ്റോക്ക് ഏ എട്ടാവാനായി
ആഹ് ആഹ് ഞാന് ഹോസ്പിറ്റലിലേക്കൊക്കെ പോവ്വാണെങ്കിലിന്റെ പല്ലിനൊക്കെ ഞാൻ കാണിക്കാൻ റൂട്ട് കനാലിനൊക്കെ പോവ്വാണെങ്കില്, എല്ലാരും ചോയിക്കും ട്വിങ്സാണോ തിങ്സാണോന്ന്, ഇവർക്കൊരേ പോലത്തെ ഡ്രസ്സേ പറ്റൊള്ളൂ ഉം. തി
കണ്ടാലേ ഒരു മാറ്റൊല്ല ഒരു തടിയിലോ നിറത്തിലോ ഒന്നിലും ഒരു മാറ്റല്ല എല്ലാരും ചോയ്ക്കുന്നോട് ഇത് മൂന്ന് ഒപ്പം ഉള്ളാണോന്നോയിച്ചു
അതല്ല ആഹ ആഹ
ഈ എട്ട് വയസ്സായതും ഈ മറ്റോല വലുപ്പാണ് ഓല് കുറച്ച് ഹൈറ്റും വെയിറ്റുള്ള ആൾക്കാരാണ് രണ്ട് മൂന്ന് പേ ഈ പറയണ എന്റെ ഉമ്മ സമ്മതിക്കൂല എങ്ങോട്ടും അങ്ങനെ കുട്ടികളായിട്ട് പോവാന് ഇതെല്ലും കൂടിച്ചൊപ്പം കൊണ്ടോയ്ക്കണം അങ്ങന അങ്ങ ആഹ് അയിലൊന്നും കഥയില്ലാറയും
അപ്പളേ ഉം ഉം
ഉം അങ്ങനേണ് അപ്പ ഓരക്കൊന്നും പ്രായത്തിലായി ഇട്ടിലല്ലോ നമ്മളന്നെ ഒക്കെ ചെയ്യേണ്ട ഒരു
ആ അതെ അതെ ട്യൂൻസ് ആകുമ്പോ എന്നോട് ചോദിക്കല് രണ്ടും ഒരു പോലത്തെ ഡ്രസ്സുടും
ആഹ് ഞാന് മൂന്നാക്കും മൂന്ന് ആൾക്കും ഒരേ മാതിരിയത്ത ഡ്രസ്സാ ഞാൻ വാങ്ങല് ഞങ്ങൾ പെൺകുട്ടികളാ മൂന്നും പെൺകുട്ടികളാ
ഏതായാലും എനിക്കും അങ്ങനന്നെ രണ്ടും പെൺകുട്ടികളായിട്ടും ഒരേ പോലത്തെ ഡ്രസ്സ് വേണം ഒരേ പോലത്തെ പാൻ്റു വേണം അല്ലെങ്കിൽ ഇവിടെ യു പിന്നെഡൂല ആ പാൻ്റ് പിന്നെടൂല ആഹ് ആഹ് ആഹ് അതന്നെ അതില്ല ഒരു ചിത്രം ഇല്ലഞ്ഞാല് പിന്നെ ആക പ്രശ്ന
ട്യുൻസാ ഇവർക്കങ്ങന കാരണം ഇവിടെ എന്താ ഒരു മാലന്റെ മുത്ത് ഇണ്ടല്ലോ അത് മാറിയാൽ മതി ഉം ഒരു പൊടിക്കും സമ്മതിക്കൂല ഇത് രണ്ടാക്കും മൂന്നാ ഒരുപോലത്ത ഡ്രസ്സ് ഏത് സ്ഥലത്തും ഞാൻ പിന്നെ എന്താ അധികം ശീല ഭൂ അങ്ങട്ട് എടുപ്പിക്കും എന്ന പിന്നെ ഇതിങ്ങനെ തെരഞ്ഞ് നടക്കണ്ടല്ലോ ശീല എടുത്തടുപ്പിക്കലന്ന പൊതുവേ
ക കറക്റ്റ് അതുപോലെ കിട്ടും ചെയ്യും. ഇത് ഒരുപോലത്തെ ഡ്രസ്സ് ആവുമ്പോളെ ഞങ്ങൾക്ക് ഷോപ്പില് ഇത് കുട്ടികളെ ഷോപ്പിലന്നെ പോണം.
ആഹ് ആ ശീലോണ്ടെന്ന ഓലെ കൊണ്ട് ഹെയർ ബാൻഡ് ഒക്കെ ഇണ്ടാക്കി
ആഹ് ഞാൻ കുട്ടികള ഷോപ്പിലന്നെ പോവല എന്നാലേ ഇവർക്ക് രണ്ടാക്കും ഒരുപോലത്തെ ഡ്രസ്സ് കിട്ടുള്ളൂ
കുട്ടിയളെ ഷോപ്പിൽ തന്നെ പോണം എങ്കിലെ ഇവർക്ക് കിട്ടൊള്ളു
അതിന് ഇവല ഡ്രസ്സ് കിട്ടണെങ്കില് കുട്ടികളെ ഷോപ്പിലന്നെ പോയിട്ട് ഒരേ പോലത്തെ ഡ്രസ്സ് കിട്ടണങ്കിൽ കുട്ടികള ഷോപ്പിലന്നെ പോണം അങ്ങനെ ആകുമ്പ ഡ്രസ്സ് അങ്ങനെ ആകുമ്പോ സൈസ് ഇവൾക്ക് കൊറവാണെങ്കിലും പ്രശ്നം ഇല്ല. ഒരാക്ക് കുറച്ച് വലുപ്പമുള്ള സൈസ് ആണെങ്കിലും ഒരേ പോലത്തെ കിട്ടണം നിർബന്ധം
കിട്ടണം അതാണെയ് അത് ഇപടേം അങ്ങനത്തന്നെ ഒരാളത് കുറച്ച് ഒരാളത് മുപ്പത്തി മുപത്തി നാല് ഒരാൾടെ ഇരുപത്തെട്ട് ആ ലെവൽ കൊക്കെ വാങ്ങ മുപ്പത് ഇന്റത് ഇരുവത്തെട്ടും ഇരുവത്തെട്ടും മുപ്പതുമാണ് രണ്ടാൾക്ക് ഇരുവത്തെട്ട് മറ്റാൾക്ക് മുപ്പത്
ഉം അങ്ങനെ സൈസ് ഒക്കൂല എന്നിട്ട് ഇത ഇത് എൻ്റെ അല്ല ഇതിലെന്തോ ആയി നിങ്ങൾ ഇതോൾക്ക് കൊടുത്താളി ഇത് എനിക്ക് വാണ്ട ഇതിൻക്ക് മറ്റേ മതി നല്ലത് മതി ആ അതാണ് ഇവിടെ പ അപ്പളാണ് കച്ചറ വരുന്നെ നല്ല അങ്ങോട്ടും ഇങ്ങട്ടും തല്ലും എല്ലാരും പറയും ആൺകു ഇവറ്റളാവുമ്പൊ ഭയങ്കര വികൃതി ഇണ്ടാവും പെൺകുട്ട്യാളാവുമ്പം ഒതുങ്ങിങ്ങട്ട് നിന്നോളും ആര് ഒതുങ്ങി നിക്കണ് തല കുത്തനെ തല കുത്തനെ
പ്പതാണ് പെൺ കുട്ട്യൾ ഒരുങ്ങി നിക്കല്
അയന്നെ ആൺകുട്ടാട്ടിലും കൂടുതലാ പെൺകുട്ടികളിപ്പോ നല്ലോം കാ ടഅങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വടി എടുക്കല ചെറിയ മക്കളാ വിചാരിച്ചിട്ട് വടി എടുത്താണ്ട് വയി
അയിന് നമ്മള് നമ്മളെ തൊള്ളങ്ങനെ പറേം ഇപ്പൊ നമ്മളെന്ത് നമ്മളെങ്ങട്ട് ഒരാളെ കാ അവര് അപ്പത്തന്നെ നന്നാവും പിന്നെ ഈ കാട്ടിയ കുട്ടിന്റെ മനസ്സിൽ എന്തായിരിക്കാല് ഇമ്മ ഇന്നെല്ലെ കാട്ടിയേത് ഇമ്മ ച്ചിക്ക് ഇന്നോടാണ് ഇങ്ങക്ക് ഇന്നോട് സ്നേഹ കുറവാണ് അതാണ് അവര് പറയാ
ഇന്നെല്ല ഇഷ്ടം ഇങ്ങളെപ്പളും ഓളല്ല കാട്ട് സപ്പോർട്ട് ചെയ്യല്
ആഹ് അതായി എല്ലോടത്തുംള്ളൊരു പർച്ചിലാണ് ഞാന് മൂത്താള് കൊറച് ച്ച് ആള് സൈലന്റ് ആണെ അപ്പൊ ഞാൻ ഓള എല്ലാം ഇങ്ങനെ കൊടുക്കും. ക്കും അത് മറ്റോ ആ ഇങ്ങൾക്ക് മോളൂസിനെയാണ് ഇഷ്ടം ഞങ്ങക്കറിയാം ഞങ്ങൾക്ക് ഞങ്ങളെഷ്ടല്ല.
ആഹ് അതെ. ഓ ഒരാളഷ്ടണ്ടാവുമ്പോ അങ്ങനെ ഇന്റതും അങ്ങനെ ഇങ്ങള് ഓൾക്ക് മാത്രം ഫുഡ് കഴിക്കുമ്പോ ഫോൺ കൊടുക്കും ഇനിക്ക് ആരും ഫുഡൈ ക്കുമ്പോ ഫോൺ തരൂല ആയിക്കോട്ടെ ഇങ്ങൾക്ക് ഓളെ ഇഷ്ടം ഇനിക്കറ്യാ ഇങ്ങളോട് ഞാൻ മുണ്ടൂലഞ്ഞി ഞാവടെ നിക്കിങ്ങള്
ഹും
അപ്പൊ എന്നിട്ട് മറ്റോള് കാത്ത്ക്കും ഇത് ഫുഡ് കഴിക്കാൻ വേയി കാത്തുക്കും. ഹസ്ബൻ്റ് കേക്കിന്റെ ഷോപ്പില ആഹ് ഉം ഇങ്ങളെ ഹസിൻ എന്താ ജോലി
ഇന്റെ ഹസ് ഇവിടെ വീടിന്റെ ഇതിന്റെക്കെ പണിടുപ്പിക്കണ കോണ്ട്രാ
ആ ആ കോൺടാക്ടില് എന്നിട്ട് ഭയങ്കര അയിന് ഭയങ്കര പ്രശ്നാ ഇബടെ ഫോണ് കിട്ട് ഞാൻ രണ്ടാൾതോരാ ഒപ്പരം കണ്ടിട്ട് വേം
ആ അത് ഇപ്പൊ മക്കൾക്കൊക്കെ എന്താറിയോ ബാപ്പാനെ ഭയങ്കര ഇഷ്ടാ ബാപ്പ ആയാ മതി അയി കഴിഞ്ഞിട്ടുള്ളു എന്തും.
അതന്നെ ബാപ്പാര് ഭയങ്കര അപ്പൊ പക്ഷെ പേടി വാപ്പാരല്ലട്ടോ വാപ്പാര് താളത്തിന് തുള്ളി കൊടുക്കുവല്ലോ ഇന്നെ ഭയങ്കര പേടി വൈറ്റേക്ക് ഞാൻ ഒന്നുങ്കട്ട് ഒച്ചിടുമ്പോത്തിന് ഭയങ്കര പേടിയാ അപ്പൊ ഞാനൊന്നും ചെയ്തിയില്ല ഞാനൊന്നും പറഞ്ഞില്ലാന്ന് പക്ഷെ വാപ്പന വാപ്പ എത്ത് പറഞ്ഞാലും ഓക്ക് കുട്ട്യാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ പറഞ്ഞത് താ അതന്നെ. അയന്നെ വാപ്പ ഒന്നും പറയൂല അതന്നെ ഓലൊന്നും പറയൂല.
നോട്ടം നോക്കിയാ മതി ദേഷ്യം പിടിച്ചുള്ള നാ ആ സംഗതി പറയുന്ന ഒരു നോട്ടം വപ്പറഞ്ഞല്ലോആ ഇമ്മച്ചി നോക്ക്‌ണിണ്ടേ ഇന്നെമ്മച്ചി നോക്കണ് ണ്ട് അപ്പള് ഇത് ചിരിച്ചമ്പറാ ഇങ്ങളൊന്ന് സ്ട്രോങ് ആയ ഇത് ഞാന് ഈജന്നെ പോരേ പിന്നെ ഞാനും കൂടി എത്തിയെന്തിനാ എടങ്ങാറാക്കണ്
താങ്ങാൻ കഴിയൂല ഇന്നോട് എടക്ക്‌ പറയലുണ്ട്.
ക്കള ഒരു നൂളോടിയായ്
അതന്നെ അടിക്കൂല ഇപ്പൊ ഞമ്മള് ഒരാളെ പേടില്ലാഞ്ഞാൽ കുട്ട്യാള് പഠിക് ക്ക്യൂല്യ ഇപ്പന്ത് പടി കുട്ട്യാള് പഠിക്കൂല ഞമ്മളിപ്പ വാപ്പാരടുത്ത് ബുക്കും കൊണ്ട് കൊടുത്താല് ഓര് വൈന്നാരം വരെ വാപ്പാര് കളിക്കും കുട്ട്യാള് ഒരു രോം പഠിച്ചിട്ടുണ്ടാവില്ല ആ ഞമ്മൾ ഞമ്മൾ പറഞ്ഞാല് അതെ.
ഇയ്യെന്തിനാ കുട്ടീനെങ്ങനെ അടി അത് പഠിച്ചോളും ഇയ്യെന്ത്
അങ്ങനെ
ഞ്ഞയിനെ അടിക്ക്ണ്ട്തേ എന്താ അയ്നെ അടിച്ചിട്ടെന്താ ത് ഓൻ കുട്ടിയല്ലേ അപ്പൊ ഞാ ഞീ കുട് ട്ടിനെ കേൾക്കം വന്ന് പറഞ്ഞപ്പ ഈ കുട്ടിക്ക് മനസ്സിലായി ഇപ്പച്ചിക്ക് അറിയാം ഞാൻ കുട്ടിയാണെന്നുള്ളെ തീരെ മനസ്സിലാവാത്തത്
ആഹ് അതാണ് കുട്ട്യാളെ മുന്നിന്ന് ഒരിക്കലും അത് പറയരുത്. പർഞ്ഞാ കുട്ട്യേക്കത് വഷളായി. കുട്ടിളഅ് ങ്ങനെ ആഹ്. ഇഞ്ഞ് അങ്ങനെ ചെയ്താ മതിയല്ലോ.
ആഹ്
ന്നാലും അങ്ങനെ അടി കിട്ടൂലല്ലൊ. അങ്ങൻത്തെരു മൈന്റ് ഓൽക്ക് വന്ന്.
ആ ഒരു ചിന്ത അവര്ക്ക് വരാണ്.
അതെ ആഹ്-ആഹ് -അങ്ങനത്തെ ആവുമ്പോ ഞ ഞ ആഹ് ഞാനും അങ്ങനെ പറയല്. ഞാ പറയും. ആ വാപ്പനെ പിന്നെ നോക്കാം. ആദ്യം പഠിക്ക്. ന്ന്ട്ട് വാപ്പനെ പിന്നെ നോക് കാറിയാല് വടിട്ത്ത് ഞാൻ പിടിക്കും.